തേ
കേസ് കൊടുത്ത് എന്ത പരിപാടി?
എന്ത് പരിപാടി ഒരു പരിപാടില്ല ഒര് മൊബൈല് വാങ്ങണന്ന്ണ്ട്
മൊബൈല് വാങ്ങാൻ പോവ്ണ്ടോ?
പോകണം താങ്കൾക്ക് ഏതെങ്കിലും നല്ല മൊബൈലിനെ കുറിച്ചെന്തെങ്കിലും അറിയോ?
മൊബൈല് താങ്കള്പ്പൊ ഏത് സൈസാണ് ഉദ്ദേശിക്ക്ണത് എത്ര ഏകദേശെത്ര വെല വര്ണതാണ്?
നമ്മള്പ്പൊ ഉദ്ദേശിക്കുന്നത് ഒരു മുപ്പതിനായിര ത്തിന് തായെ ഒതുങ്ങുന്ന എന്നാലേറ്റവും ഈ ഒര് സമീപകാലത്തെ ഏ റ്റും സവിശേഷതകൾ നിറഞ്ഞിരിക്കുന്ന ഒര് മൊബൈലായിരിക്കണം
ഔ അൻ്റെട്ത്ത് മുപ്പയ്നായിറുപ്യൊക്കെണ്ടാ?
മുപ്പതിനായിരം
നായരും ഉണ്ട്
കാരണം ഞമ്മള്പ്പം ദൈനം ദിനം പരി പണിക്ക് പോയി കൊണ്ടിരിക്കല്ലേ ജീവിക്കണ്ടേ കുടുംബം നോക്കണ്ടേ ഏ കുട്ടികള് മക്കള് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ അങ്ങനെ നോക്കി ആ അതിൽ നിന്ന് മിച്ചം വര്ന്ന തുകകളെട്ത്ത വെച്ചാണ് ഞാനിത്രയും ഉണ്ടാക്കിയത്.
ആ ഇൻക്ക് തോന്നുന്നു താങ്കളൊര് സാംസങ്ങിൻ്റെ ഫോണ് ഇട്ക്കയ്കാരം നല്ലത്
സാംസങ്ങ് നല്ലതായിരിക്കും പക്ഷെ ഞാനുദ്ദേശിക്കുന്നത് ഇ ഏ റ്റവും വീണാൽ പൊട്ടാത്തതും എന്നാൽ ഞമക്ക് ഇവിട്ന്ന് ഒര് നൂറ് മീ റ്ററെറിഞ്ഞാല് പൊട്ടാത്തതും വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നതുമായ രീ തീല് ഏതെങ്കിലും മൊബൈലെറങ്ങിയിട്ടുണ്ടോ?
അങ്ങനെപ്പൊര് മൊബൈല് നമ്മള് മ കമ്പോളത്തിലിന്ന്പ്പോ കണ്ടിട്ടില്ല എറിഞ്ഞാൽ പൊട്ടാത്തൊരു മൊബൈല് അങ്ങനെയാണെങ്കി ഇരുമ്പിൻ്റെ കൊണ്ട് മൊബൈല്ണ്ടാക്കെണ്ടി വരും.
അല്ലല്ല ഞാനൊരു വി ഏതൊരു വീഡിയോ കണ്ടപ്പോള് അതില് ആരോ പറിണെ കേട്ടൂ എത്ര ഇരുപ ഇരുപത്തയ്യായിരം രൂപ കൊടുത്താൽ ഒരു മൊബൈല് കിട്ടും അത് വീണാല് പൊട്ടുകയില്ല അത് നമുക്ക് വീണ്ടും എടു ത് ഉപയോഗിക്ക എന്നിട്ട് അവര് എറിഞ്ഞു കാണിച്ച്തര്ണ്ട് അവരതില് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥ അസ്ഥാനത്തിലാണ് അത് നമുക്ക് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെരു മൊബൈല് ഉണ്ടോ അത് അത്ശെരിക്കും ശെരിയാണോ അതോ തെറ്റാണോ
ത്തില് ഇന്ത്യൻ കമ്പോളത്തില് അത് അവൈലബിൾ ആണോ അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടോ
ഞാൻ അതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടൊന്നുമില്ല എന്നാലും ഞാനൊന്ന് കണ്ടൂ എന്നൊള്ളൂ ഓ ചില വീഡിയോകളിൽ അത്തരത്തിലുള്ള വീഡിയോകൾ കാണാറുണ്ട് പക്ഷെ അത് ശെരിക്കും സത്യമാണോ അസത്യമാണോ എന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് മാത്രമാണ് ഞാനത് എടുക്കാത്തത്
അതെ അതെ താങ്കള് ഒന്നുകൂടി ആ ഫോണിനെ പറ്റി അന്വേഷിച്ച് അറിഞ്ഞിട്ട് താങ്കൾ എടുത അത് മതി അതാ ഒന്നുകൂടി നല്ലത്
ചില വീഡിയോകളിൽ കാണാൻപറ്റും വണ്ടിയുടെ തായെ മൊബൈൽ വച്ചിട്ട് അതിന്റെ മുഖ അതിലൂടെ വണ്ടി കേറി പോകുന്നത്
ആഹ് അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ട് ചില പരസൃത്തിലൊക്കെ ഒക്കെ അങ്ങനെ കാണണ്ട് കാറ് കയറ്റിട്ടും ലോറി കയറ്റിട്ടൊക്കെ ഫോണിന്റെമേലെ
അതെ അതെ ഇന്നട്ടും ആഹ് മൊബൈലിന് ഒരു പ്രശ്നവും ഇല്ലാതെ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്നു ഇതൊക്കെ സത്യമാണോ
അത് സത്യാണോ ഉം ചെലപ്പോ സാങ്കേതിക കത്തെഴുതുന്ന രീതിൽ നല്ല രീതിൽ വളർന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇതൊക്കെ നമക്ക് സാധ്യമാക്കാവുന്ന കാര്യങ്ങളാണ് പല കണ്ടുപിടുത്തങ്ങളും പല രീതിയിലുള്ള കണ്ടുപിടുത്ത കാണുന്നു നമ്മള് കാണുന്നു ദിനേന കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്പൊ ഇന്നലത്തെ ടെക്നോളജി അല്ല ഇന്ന് ഇന്ന് ഞാൻ ഉപയോഗിക്കണ ഇന്ന് നാളത്തെ ടെക്നോളജിയ ആവും നമ്മുടെ മക്കൾ ഉപയോഗിക്ക ടെക്നോളജി ഇങ്ങനെ മാറികൊണ്ടേ ഇരിക്കയാണ്
അതെ അതെ അത് മാറിക്കൊണ്ടിരിക്കയാണ് ഇനിയ വാണെങ്കിൽ വരുന്ന കാലങ്ങളില് അതായത് രണ്ടായിരത്തി മുപ്പതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ണങ്കിൽ നമ്മൾ നിന്ന് മൊബൈൽ കൊഴിഞ്ഞാടിയാല് പൊട്ടാത്തതും വെള്ളത്തിൽ വീണാതെ യാതൊരു പ്രശ്നവും ഇല്ലാത്തതുമായ ഉം വ്യത്യസ്തത രീതിയിലുള്ള വെറും പതിനയ്യായിരം രൂപയ്ക്ക് വരെ കിട്ട് കിട്ടുന്ന മൊബൈലുകൾ ഇറങ്ങാം നമുക്കത് ഉപയോഗിക്കാം അവര് അത്രേയും നല്ല ആ നല്ല രീതി രീതിയിലുള്ള മൊബൈലുകളൊക്കെ ഇറക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്നു
അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെ അത്തരത്തിലുള്ളൊര് ഇതന്നെയാണ് നമ്മള് കണ്ടോണ്ടിരിക്ക്ണത് കാരണം വരും തലമുറയേ ക്കൊക്കെ എന്താണ് ആഹ് ഒരു സംവിധാനം വളരെ നല്ല രീതിയിൽ ഉപ ബേഷിക്കാവൂ
ഞാൻ വിചാരിക്കുന്നു ഐഫോണിനെ പോലതന്നെ ഏ സിരി ഇന്ന വെക് വെക്തിക്ക് വിളിക്കും നെന്ന് പറഞ്ഞാല് വിളിക്കുന്ന അതേമാതിരി മറ്റൊരു പേരില് സാധനം ഇറങ്ങാം
ഇറങ്ങാം
പതിനായിരം രൂപയുടെ ഉള്ളിലുള്ള മൊബൈലുകളിലും ഏ കൂയി ഇഞ്ഞ ആള് വളിക്കൂന്ന് പറഞ്ഞാൽ ചെലപ്പോ വിളി ചേക്കാം അതൊക്കെ വെറും സിമ്പിൾ ആയിട്ടുള്ള കാര്യമായിട്ടുണ്ട് കാരണം ഇന്ന് ഫുൾള് ആർട്ടിഫിഷ്യൽ ഇന്റലിജൽസ് ഇതിന്റെ കടന്ന് വരവോട് കൂടി വളരെ വള്ളരെ അനുയോജ്യ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും കടന്ന വന്നു
ആഹ് അതെ അതെ ഇപ്പൊ ഫോണും കാര്യങ്ങളും പ്രത്യേകിച്ച് ഇന്നത്തൊര് ഇന്ന് നോക്കുമ്പോ എല്ലാവരുടെയും കയ്യില് ഫോൺ അത്യാവശ്യമാണ്
അതെ അതെ കാരണം ഇനി ഇപ്പോളിനി എല്ലാവരും ഉപയോഗിക്കുന്നത് റോബോട്ടിക് രീതിയിലുള്ള ഓരോ സംവിധാനങ്ങളാണ് കാർ വരെ നോക്കൂ നിങ്ങള് പ്പം അതിന് ഡ്രൈവറിന്റെ ആവശ്യ മില്ലാ അത് തന്നെത്താനെ നമ്മളതിൽ കിന്ന് കൊടുത്താൽ മതി നമ്മൾ എവിടേക്കാണോ എത്തി ക്കേണ്ടത് അവടേ കൊണ്ടു പോവുകയും അവിടെ നമ്മളെ എത്തിക്കുകയും ചെയ്യുന്നു
അതെ അതെ അതെ സംവിധാനങ്ങൾ ഇങ്ങനെ വളർന്നു കൊണ്ടിരിക്കുകയാണല്ലോ
അതെ അതെ അതെ പിന്നെ എന്തുകൊണ്ട് ഞമ്മുക്ക് ഇത്തരത്തിലുള്ള ഒരു സ് സംവിധാനം കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്തുകൊണ്ട് നമ്മള് ഇപ്പോ നമ്മുടെ ബുദ്ധികൾ ഉപയോഗിക്കാതെ വീടിന്റെ അകത് ത്തളങ്ങളിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവർ ഇറക്കുന്ന സാധനങ്ങൾ നമ്മുടെ പണം കൊടുത്തുകൊണ്ട് നമ്മൾ വാങ്ങുന്നത്
നമ്മള് അങ്ങനെ എല്ലാവർക്കും എല്ലാതും കണ്ടുപിടിക്കാൻ സാധിക്കില്ലല്ലോ ഓരോ മനുഷ്യനും വ്യത്യസ്തമായ കഴിവുകളല്ലേ
ശേ നമ്മുക്ക് കണ്ടെത്താൻ കഴയില്ലാന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല സുഹൃത്തെ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാത്തതല്ലേ അവിടുത്തെ പ്രശ്നം
അത് ഒരു പ്രശ്നമാണ് പക്ഷെ എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ബുദ്ധിയല്ലല്ലോ ഇന്നുള്ളത്
അത് ശരിയാണ് എല്ലാവർക്കും ഒരേ തരത്തിലുള്ള ബുദ്ധിയല്ല ഉള്ളത് പക്ഷേ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മുക്ക് കണ്ടെത്താൻ പറ്റാത്തൊരു കണ്ടെത്താൻ കഴിയുന്ന ഒരു ലവ രീതി ഉണ്ടാ വുല്ലോ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കൊ ഒരു വസ് തു കണ്ടെത്തിയാൽ ഈ സമൂഹത്തിന് ഉപകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ നമ്മളെയും അ ക വരുന്ന തലമുറയിൽ നമ്മളെയും അറിയപ്പെടൂല്ലേ
അതെ അതെ താങ്കള് അത്തരത്തിലുള്ള ഒരു ഇത് താങ്കള് നിന്നും പ്രതീ സമൂഹം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന് വേണ്ടി താങ്കൾ ചെയ്യണം താങ്കൾക്ക് അത്തരത്തിലുള്ള ഒരു കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ താങ്കൾ അത് ചെയ്യാതിരിക്കുന്നത് വളരെ മോശമാണ്
അതെ അതെ അതെ പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചാല് ഇന്ന് നമ്മുടെ സമൂഹത്തിലേ ഒരുപാട് മൊബൈലിലൂടെ കടന്ന് വരവ് കാരണം നമ്മളെ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കാതെ നമ്മൾ മടിയന്മാരായി പോയി നമ്മുടെ ബുദ് ഇതുപോലും മടിയന്മാരായി പോയി പ്രവർത്തിക്കാത്ത രീതിയിലെ മറ്റ് മറ്റുള്ളവരുടെ നിയന്ത്രണത്തില് അതീദപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ഓരോ ബുദ്ധികൾ ഇപ്പോൾ പ്രവർ ത്തിച്ചുകൊണ്ടിരിക്കുന്നത്
അതെ അതെ പ്രത്യേകിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മള് അങ്ങനെ ഒരു സം സംഭവം വന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം എന്നതാണ് നമുക്ക് അത്യാവശ്യമായ കാര്യങ്ങളിൽ അത് ഉപയോഗി ക്കുമ്പോൾ തന്നെ നമ്മുടെ ബുദ് ഈ വർക്ക് ചെയ്യ് ചെയ്യുന്നത്ക്കപ്പം അതിന്റെ ഒരു ഈ കഴിവ് ഇല്ലാതായി പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഉം പരിശോധിക്കേണ്ടതുണ്ട്
അതെ അത് ഉദാഹരണം നോക്കൂ നമ്മള് ചാറ്റ്ജിപിടി ജമനി പോലെയുള്ള ആ സൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള പല അറിവുകളും നമ്മൾ കരസ്ഥമാക്കുന്നത് ഇത്തരത്തിലുള്ള സൈറ്റുകളിൽ നിന്നാണ് അത് തുടർന്ന് നമ്മൾ ഒരു കാര്യം പോലും ഗവേഷണം നട ത്താതെ വേറെ ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നൽകുന്ന വസ്തു ഉപയോഗിച്ചു കൊണ്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാകുന്ന ഈ ഒരു സാഹചര്യമാണുള്ളത്
അതെ അതെ അതെ ഇത് ചെയ്യണെങ്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അറിയാത്ത കാര്യങ്ങള് നമ്മളപ്പോ ഗവേഷണം നടത്തണം
താങ്കളുടെ ശബ്ദം വ്യക്തമായി കേൾക്കുന്നില്ലല്ലോ
ആഹ് ഇപ്പൊൾ കേൾക്കുന്നില്ലേ
ആഹ് കേൾക്കുന്നു
ആഹ് തന്നെ ജെമിനിക്ക് അതായത് ചാറ്റ്ജിപിട്ടി പോലുള്ള സംവിധാനങ്ങൾക്ക് അറിയാ ഇന്നത്തെ കാര്യങ്ങളിലൂടെ നമ്മൾ ഗവേഷണം നടത്തണം നമ്മൾ നമ്മളെ പഠനങ്ങൾ അത്തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകണം
അതെ അതെ ഇപ്പളെല്ലാരും പറയുന്നൊരു കാര്യം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ളത് കൊണ്ട് എല്ലാവരുടെയും ജോലി നഷ്ട പ്പെടുമെന്നാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ കൈവിനെ നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തിയാൽ നമ്മളെ തോൽപ്പിക്കാൻ ഒരിക്കലും ഒരു ഏഹ് ഒരു റോബോട്ടിക് സംവിധാനത്തിന് കയ്യില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റ്
അതെ അതെ അതെ അതെ തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ കഴിവില് വിശ്വസിക്കുക നമ്മള് ആത്മവിശ്വാസം നമ്മുടെ കഴിവിൽ കൊടുക്ക ക്കുക എന്നുള്ളത് തന്നെ അതിനുള്ള ഏറ്റവും നല്ല പരിഹാരം താങ്കൾക്ക് അത്തരത്തിലുള്ളൊരു കഴിവ് കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ട്ന്ന്ണ്ടെങ്കിൽ താങ്കൾ അതിൽ വിശ്വസിച്ചു കൊണ്ട് താങ്കൾ നാളെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ അതിനുള്ള പ്രവർത്തനങ്ങൾ തുടരണം
എനിക്ക് കണ്ടെത്താൻ താല്പര്യമുണ്ട് പക്ഷെ പ്രശ്നം എന്തെന്ന് ചോദിച്ചാല് നമ്മൾ ഇപ്പോ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്ന് വന്നതോടു കൂടി ഞാൻ അതിലൊരുപാട് തവണ എന്റെ
ഞാന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട്തന്നെ എന്റെ പല കയിവുകളും എനിക്ക് തിരിച്ചറിയാതെ അ അതിനോടൊപ്പം അടിമപ്പെട്ടു പോയി കയിഞ്ഞു ഇനി ഇപ്പൊ എങ്ങനെയാണ് ഞാൻ തിരിച്ചെടുക്കാന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നില്ല അതിനെന്തേലും വൈകളുണ്ടോ നമ്മൾ നമ്മടെ കഴിവുകൾ എങ്ങനെ കണ്ടെത്താം എന്നുള്ളതിനൊക്കെ
അതെയതെ തീർച്ചയായിട്ടും താങ്കളിപ്പൊ പറയുന്നത് എ ഐക്ക് താങ്കൾ വിധേയപ്പെട്ടു പോയി എന്നാണല്ലോ അപ്പൊ നമ്മൾ ഞാൻ പറഞ്ഞു വരുന്നത് എഐ ന്നുള്ള ഈ ഒരു സംഭവം നമ്മളിലേക്ക് വന്നിട്ട് ഏകദേശം കൊറച്ച് വളരെ പരിമിതമായ കാലഘട്ടമേ ആയിട്ടുള്ളൂ അതിന് മുമ്പിൽ മുന്നേ നമുക്ക് എന്താണ് യെ ഐ എന്താ ന്താണെന്ന് പോലും എങ്ങനെയാണെന്ന് പോലും അത്തരത്തിലുള്ള ഒരു ചിന്ത തന്നെ നമുക്കാർക്കും വന്നിട്ടുണ്ടാവുല്ല അപ്പൊ താങ്കള് എ ഐ ഇല്ലാത്തൊരു കാലഘട്ടവും താങ്കളുടെ ജീവിതത്തിലുണ്ട് എ ഐ വന്നതിന് ശേഷമുള്ള താങ്കളുടെ ജീ ജീവിതത്തില് അനുഭവപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ താങ്കൾ എങ്ങനെയാണോ എ ഐ ഇല്ലാതൊരു കാലത്ത് ജീവിച്ചത് അതുപോലെ ജീവിക്കുക എന്നുള്ളത് താങ്കൾക്ക് എന്താണ് ഒരിക്കലും ഒരു പ്രയാസകരമായ കാര്യമാവില്ല എന്നാണ് ഇനിക്ക് തോന്നുന്നത്
പക്ഷെ ഒരു കാര്യം എന്താ ചോദിച്ചാല് നമ്മള് യേ ആറെ കുറേ ഒരു കാലവും ജീവിച്ചത് ഈ ഒരു എ ഐ വന്നതിന് ശേഷമായിരിക്കും അതിന് മുമ്പുള്ള ജീവിതം വന്ന പറയുന്ന നമ്മുടെ ചെറുപ്പകാലമായിരിക്കും നമുക്ക് ബുദ്ധി മുളക്കുന്നതിന് മുമ്പുള്ള ക പ്രായമായിരിക്കും ആ സമയത്ത് നമ്മൾ കളിച്ചും ചിരിച്ചും രസിച്ചും രമിച്ചുമായിരിക്കും ന നടന്നിട്ടുണ്ടാവ പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് ഇത്തരത്തിലുള്ള കഴിവുകൾ തിരിച്ചറിയാനുള്ള ഏം പോം വഴികൾ എന്തൊക്കെയെന്ന്റിയില്ല ഇനിയിപ്പ നമക്ക് അങ്ങനെ തിരിച്ചറിയാൻ കഴിയണ കഴിയുകയാണെങ്കിൽ തന്നെ അത് നമുക്കിനി അത് വലുതാക്കി ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തി കൊണ്ടുവരാനും പ്രയാസമാണ് കാരണം അത്തരത്തിലുള്ള പലതിലും ഇന്ന് ഏ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കടന്നു വന്നത് കൊണ്ട് ആരും അതിനെ നമ്മുടെ നമ്മൾ കൊണ്ടുവരുന്ന പുതിയ കഴിവിനെ അഹാരം പരിഗണിക്കൂല അവിടൊക്കെ നമുക്ക് വേണ്ടത് അതിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് വള്ളരെ മറ്റുള്ളവരെ ആകർഷിക്കുന്ന തരത്തിൽ കൊണ്ടുവന്നാൽ മാത്രമാണ് അതാളുകൾ സ്വീകരിക്കുകയുള്ളു.
അതെ അത് തീ തീർച്ചയായിട്ടും താങ്കൾ പറയുന്നത് ഒരു പരിധിവരെ ശരിയായിരിക്കാം പക്ഷെ താങ്കൾക്ക് അതിനുള്ളൊരു കഴിവുണ്ടാവും എന്നന്നേണ് എനിക്ക് തോന്നുന്നത്. താങ്കൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ പുതിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾക്കെ ഉ ഉൾ പ്പെടുത്തീ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന കളി കരുത്തും കണ്ടുപിടുത്തങ്ങളൊക്കെ താങ്കൾ കണ്ടുപുടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.
അതെയതെ നമുക്ക് നേരിട്ട് കാണാം.
ആം ആ ആ ഓ താങ്കളെന്ന് എന്നാണ്ഞ്ഞ് കാണാൻ പറ്റാ
ആഹ് ഞാൻ അട്
ആഹ് ഞാനട്ത്താഴ്ച വരുന്നുണ്ട് ആ അതെലേ
അതെയതെ ന്നായിക്കോട്ടേ.
ആ ഓഹ് ശരി ശരി